ഹലോ ആ കേക്ക
ആ ബടെ നല്ല കാറ്റുണ്ട്. നല്ല മഴക്കാ തോന്നുന്നുന്നെ. അങ്ങോട്ടേക്ക് കാറ്റൊക്കെ ണ്ടോ നിങ്ങടെ നാട്ടിലേക്.
ഇപ്പം നല്ല വെയില.
ആഹ ഇവിടെ നല്ല കാറ്റ് ഇത്. ഇനി അടുത്തഎന്തേലും തകർക്കാനാണോ വല്ല്യ കാറ്റ് ഇങ്ങനെയൊക്കെ ഞങ്ങക്കിവിടെ ഉള്ളതാണ് വല്ല്യ കാ റ്റ്കള് വന്ന് മരവെല്ലാം ഇടി‌ഞ് നമ്മടെ കൃഷി എല്ലാം നശി- പിന്നെ ഒരു സമയൊണ്ട്. ന്ന് പ്പം രാവിലെ തൊട്ട് നല്ല കാറ്റുണ്ട് ഇങ്ങോട്ടേക്. അങ്ങനത്തെ കാറ്റിലൊരു ബുദ്ധിമുട്ട് നിങ്ങക് അങ്ങോട്ടേക്ക് ഇല്ലായിരികുല്ലേ?
ഈ ഉണ്ട് ണ്ട് ഇവിടെയൂണ്ട് ഈ കയിഞ്ഞരു ദിവസം. ആ കയിഞ്ഞ് ഒര ര ഒരാഴ്ച മുന്നേ ഭയങ്കരം കാറ്റ് കൊടുംകാറ്റായിരുന്നു. അത് ങ്ങാട്ടോ വന്നായിരുന്നു. അപ്പയെത്തേനി അടുത്തക്കെ നിക്കുന്ന മരങ്ങളിങ്ങനെ ആടുന്നത് കാണാൻ ങ്‌.
ആഹ് നമുക്ക് പേടിയാവും സത്യവാണേ ഇതിപ്പോ നമ്മളിവിടെ താമസി ചിക്കുന്നന ചുറ്റും നല്ല മരങ്ങളൊക്കെയാളെ. വല്ല്യ മരങ്ങളൊക്കെയാ അപ്പ തൊക്കെ നമുക്ക്. പേടിയാവും. ചെല സമയം നമ്മളോർകുബായ് ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ. അല്ലെങ്കിൽ ടൗൺ ഏരിയേലൊക്കെ താമസിക്കുവാണെങ്കിൽ ഇതിന്റെ ന്നും ബുദ്ദി മുട്ട് ഇല്ലല്ലോന്ന് ഓർക്കുവേ.
ആ ആ ഞാനും വലിയ ടൗണല്ല, അപ്പറത്ത് പറമ്പ- ഈഅ ആ മരൊക്കെ ള്ളെ.
ഓ ശരി ശരി.
തെങ്ങൊക്കെ ഇങ്ങനെ നിക്കുന്നത്.
അ ഹാ അ ഞങ്ങള് ഇങ്ങോട്ടും അതേ മുഴുവം ചക്കേം മാങ്ങേ- ആ കൊടിയേ കാ. പ്പി ഏലം അങ്ങനത്തെ കൃഷികള ക്കെ ഞങ്ങളെ പറമ്പിലേക്കുള്ളത്. തൊട്ടടുത്തങ്ങനെ വീടുകളൊന്നും ഒത്തിരിവൊന്നുയില്ല. നമ്മടെ ഒരു അഞ്ചേക്കറിങ്ങനെ നിക്ക്യ സ്ഥലം, അയിന്റെ അപ്പൊറയാണ് അടുത്ത ആൾക്കാ ര്ടെ സ്ഥലം. പ്പം വല്ല്യ തിരക്കുകളും ബഹളും. ആ ടൗണിലെ ഏരിയയിലത്തെ പോലത്തെ ഒന്നും ഇല്ല. വണ്ടിയുടെ സൗ ണ്ടുകളോ അയി പൊല്യൂഷന്റെ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഏർപ്പാടുകളൊന്നും നമ്മടെ നാട്ടിലേക്ക് അങ്ങനെ ഞാൻങ്ങനെ താമസിക്കുന്നിടത്തെ. ക്കി ഒത്തിരിയില്ല.
ഇല്ല ആഹ്
ഇങ്ങോട്ടേക്ക ജീപ്പൊക്കെ നമ്മൾ വിളിച്ച് വന്നാലൊക്കെ ഇങ്ങോട്ടൊക്കെ ജീപ്പൊക്കെ കാണുള്ളൂ
ഓ അത് ശെരി ആഹ് ഞങക്ക് ഇവിടെ വഴി വരികയാണ് ആ കുറച്ച് ഒച്ചിരി ഒരു പത്ത് മീറ്റർ അത്ര നടന്നാൽ മതി വഴിയിലോട്ട് ചെല്ലാൻ
ഓ ഇതില്ല ഇത് കൊറെ നമ്മള് നടന്ന പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമാണ് വരമ്പും പ്രദേശ എല്ലാം കാണാലും എല്ലാവേ ആ പക്ഷെ ടൗണിൽ താമസിച്ച ഒരു വ്യക്തിക്ക് ഇവിടെ വന്ന് താമസിക്കാനും ബുദ്ധിമുട്ടായിരിക്കും
അവർക്ക് ബുദ്ധിമുട
ആ അവര് ഒരുപഴയ വണ്ടീ അത്ര ആൾക്കാരെ കണ്ട് താമസിക്കുന്നവർക്ക് ഇവിടെ വന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന
അവർക്ക് പറ്റൂല്ല അത് ആഹ് ഹലോ ഹലോ ഹലോ ഹലോ ഓ ഹലോ ഹലോ നിന്ന് പോയി പിന്നെ എന്ത് പറ്റിയത്